ഹലോ? ഹലോ കേൾക്കാമോ?
ഹലോ?
കേൾക്കാമോ?
കേൾക്കാം. പറഞ്ഞോ? കേക്കാം കേക്കാം.
എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് സുഖമാണോ?
ഓ? ആഹ് സുഖം.
അവധിക്കാ അവധിക്കാലം ഒക്കെ എങ്ങനെ പോകുന്നു?
അവധിക്കാലം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ എനിക്ക് അവധിയില്ല. എനിക്ക് എക്സാം ഉണ്ട്.
ആണല്ലേ? എന്റെ അവധിക്കാലം ഒക്കെ വളരെ മനോഹരമായി... തന്നെ മുന്നോട്ട് പോകുന്നു. അവധിക്കാലമല്ലേ? എന്തെങ്കിലും ആഹ് പുറത്തോട്ടൊക്കെ പൊക്കൂടെ?
ആഹ് പോകാനായിട്ട് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടെ നടക്കുന്നില്ല. പോണം.
അതെ അതെ. വീട്ടിലിരുന്ന് എങ്ങനെയാണ് ഈ സമയം ചെലവഴിക്കുന്നത്? ടീ വി കാണോ?
ടി വി. പിന്നെ നമ്മുക്ക് എന്തിന് ഏതിനും മൊബൈൽ ഉണ്ടല്ലോ. അപ്പൊ അതുണ്ടെങ്കി സമയം പോകുന്നെ അറിയത്തേ ഇല്ല.
അത് ശരിയാ, പക്ഷെ അതത്ര നല്ലതൊന്നും അല്ല കേട്ടോ. ഈ മൊബൈലും ടിവിയും ഒക്കെ ഉപയോഗിക്കാതെ നമ്മുടെ പരിസരവും ചുറ്റുപാടവുമായി കൂടുതലും ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോ നമ്മുക്ക് പ്രകൃതിയോടെ തന്നെ ഒരു അടുപ്പം ഉണ്ട്.
സത്യം, ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്.
നടക്കാറില്ലെന്ന് മാത്രം അല്ലെ? നമ്മളെ... ഇന്നത്തെ തലമുറയില് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ തലമുറയിലുള്ള എല്ലാവരും അങ്ങനെ തന്നെ. എല്ലാവരും. ഇപ്പൊ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു പോയിരിക്ക, അതില്ലാതെ ഇപ്പോ ആർക്കും ജീവിക്കാൻ പോലും പറ്റ പറ്റാത്ത അവസ്ഥയാ, ഒന്ന് ആലോചിച്ചാ... അതിന് നല്ല വശങ്ങളും ഒരുപാടുണ്ട്. നമ്മള് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക് മൊബൈൽ ഫോൺ തന്നെയാണ്.
ആഹ് ആഹ്, അത് പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മക്കിപ്പൊ പഠിത്തത്തിലായാലും അല്ലെങ്കില്... എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുക്ക് ഫോൺ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും.
അതെ അതെ. ഞാനീ അവധിക്കാലത്ത്... കൂടുതലും സമയം ചെലവഴിക്കുന്നത് പൂന്തോട്ടം പരിപാലിച്ചാണ്. എന്റെ വീട്ടില് വലിയൊരു പൂന്തോട്ടമുണ്ട്. ഒരുപാട് ചെടികളും ഞാൻ അവിടെ നട്ട് വളർത്തുന്നുണ്ട്. ശരിക്കും ഇപ്പൊ എനിക്ക് അങ്ങനെയാ സമയം... പോവുന്നത്. നീ അങ്ങനെ വല്ലം ചെയ്യാറുണ്ടോ?
ഞങ്ങടെ വീട്ടിലെ ക്ലൈമറ്റ് വെച്ചിട്ട് ഇവിടൊന്നും അധികം ചെടികള് വളരത്തില്ല ആ ഒരു ക്ലൈമറ്റാണ് അല്ല ക്ലൈമറ്റ് ക്ലൈമറ്റും പിന്നെ ചുറ്റും ഇ റബ്ബർ മരങ്ങളൊക്കെ ഉള്ളടുത്ത് പിന്നെ മണ്ണ് നല്ല സോഫ്റ്റ് അല്ല ചെടികളുടെ വേരുകൾക്ക് ഇങ്ങു താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന തരത്തിലുള്ള മണ്ണുകളല്ല ഇവിടുത്തത് അപ്പോഴ അതുകൊണ്ട് ചെടികളൊന്നും നല്ലപോലെ വളരത്തില്ല
ആണല്ലേ അങ്ങനത്തെ പ്രശ്നംഉണ്ടല്ലേ പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇവിടെ വളരെ അനുകൂലമായ കാലാവസ്ഥയും വളരെ അനുകൂലമായ മണ്ണും ഒക്കെയാണ് ഞാൻ ഈ അവധിക്കാലത്ത് ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പത്ത് മണി ചെടി റോസ മുല്ല അങ്ങനെ ഒരുപാട് ചെടി ചെമ്പരത്തി റോസ്തന്നെ പല നിറത്തിലുള്ള റോസാ ചെടികളാണ് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് അറിയാവൊക്കെ കാണാൻ തന്നെ
ആ സത്യമാണ് ഈ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ട റോസാ ചെടികളാണ് അത് അതിനൊരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു ചെടിക്ക് നമുക്ക് കാണാനൊക്കെ
അതെ അതെ ഇപ്പൊ മുല്ലപ്പൂ സീസൺ അല്ലേ സത്യം പറഞ്ഞാ പുറത്തു നിന്നൊക്കെ മുല്ലപ്പൂ വാങ്ങാൻ എന്തോരം വില കൊടുക്കണം അതൊക്കെ വച്ച് നോക്കിയ നമ്മുടെ വീട്ടിൽ തന്നെ പൂക്കുന്ന മുല്ലപ്പൂ കോർത്ത് തലയിൽ ചൂടി നടക്കാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ് മുല്ല പൂവിന്റെ മണോ അതൊന്നന്ന് വേറെ തന്നെയ ആരെയും മനം മയക്കുന്ന മണ അല്ലേ മുല്ലപ്പൂവിന് നിനക്ക് മുല്ലപ്പൂ ഇഷ്ടാണോ
എനിക്ക് മുല്ലപൂഇഷ്ടൊക്കെ തന്നെയാണ് മണവും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തലയിൽ വെക്കുന്നതിലൂടെ ഇപ്പ എനിക്കൊരു ഒ ഇതില്ല ഇഷ്ടമില്ല കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ മൈയ്ൻ സെറ്റ് ആവാ അത് ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാരും മോഡേൺ ആയിട്ട് നടക്കുന്നവരല്ലേ ട്രഡീഷണലൊക്കെ വളരെ കുറവാണ്
അത് നീ പറഞ്ഞ വളരെ സത്യ ക്രഡീഷണൽ ആയിട്ട് നടക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ് പക്ഷെ കല്യാണം പോലെയുള്ള ചടങ്ങുകൾക്ക് മുല്ലപ്പൂ ഇപ്പോഴും ഒഴിച്ചുകൂടാനാവാത്തൊ ഒരു പൂ തന്നെയാണ് കല്യാണത്തിനൊക്കെ ഒരുപാട് പേര് മുല്ലപ്പൂ ചൂടി വരുന്നത് ഇപ്പോഴും ഞാൻ കാണാറുണ്ട്
ആഹ് അതങ്ങനെ ചൂടി വരുന്നവരുണ്ട് അതൊരു എന്തൊരു ആചാരം പോലല്ലേ മുല്ലപ്പ ഇല്ലെങ്കിൽ കല്യാണം ഇല്ല അതാണ് അതിന്റെരിത്
അതെ അതെ അത് നീ പറഞ്ഞത് വളരെ സത്യമാണ് അതുപോലെ തന്നെ ചെടി പരിപാലിക്കാൻ നീ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ഞാനാണെങ്കില് ചാണക വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് അവയൊക്കെ സത്യ പറഞ ഉള്ളിത്തൊലി അതേപോലെ അങ്ങനെയുള്ള മുട്ടത്തോട് അവയൊക്കെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നീ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ടോ
ഞാൻ നടത്തി നോക്കിട്ടില്ല പക്ഷെ വീട്ടിലെമുതിർന്നവര് ഞാൻ പറഞ്ഞില്ലെ ഞങ്ങടെ ക്ലൈമറ്റിന്റെ അല്ല ഇവിടുത്തെ മണ്ണിന്റെ കാര്യം അതുകൊണ്ട് തന്നെ ചില ചെടികളൊക്കെ നട്ടിട്ട് മുതിർന്നവര് ഇങ്ങനെ ഓരോന്നും മുട്ടത്തോടും അങ്ങനെ കെ ഇട്ടത്ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ചെയ്ത് നോക്കിട്ടില്ല
ആണല്ലേ
ഇതുംഞാൻ ഇതെല്ലാം ചെയ്യാറുണ്ട് എന്താ ഞാൻ നട്ടുപിടിപ്പിക്കുന്ന ചെടികളെല്ലാം വളരെ നല്ല രീതിയിൽ തഴച്ച് വളരാറുമുണ്ട് അതൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാണ് ഓരോ ചെടിയും പൂവിടുമ്പോ എന്തോ വലിയ സന്തോഷണോ മനസ്സിന് അതൊക്കെ ഞാൻ ഓരോ ദിവസവും ഫോണിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്തോ ഒരു എന്തെന്നില്ലാത്ത സന്തോഷമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ ഫോണിലൊക്കെ ചെലവഴിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എത്രയോ നല്ലതാണ്
അത് സത്യമാണ് നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മള് എത്രയേറെ അധ്വാനിച്ച് അതില് ഫലം കാണുമ്പോൾ മൊബൈൽ ഫോൺലൊക്കെ അത് ഫോട്ടോ ട്തെച്ട്ട് കൊറച്ച് നാൾ കഴിയുമ്പോ ച്ചികെന്ന് നോക്ക്ന്നെത് ഭയങ്കര സന്തോഷായിട്ടുള്ള കാര്യം തന്നാണ്
അതെ അതെ ഞാൻ ഈ പൂന്തോട്ട പരിപാലനം തൊടങ്ങിയത് ശരിക്കും എന്നാണെന്ന് നിനക്കറിയാമോ
ഇല്ല എന്നാ?
ശരിക്കും കൊറോണ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ
ആഹ്
ആ സമയത്ത് ലോക്ക്ഡൌൺ സമയത്ത് ഒരു ജോലിയും ഇല്ലാതെ വെറുതെ വീട്ടിലിരുന്ന സമയത്താണ് ഇങ്ങനൊരു പൂന്തോ ട്ട പരിപാലനത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നത് അന്നാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത് ആ സമയത്ത് ഒരുപാട് ചെടികള് ഞാൻ വീട്ടിലും ചുറ്റുപാടും ഒക്കെ ആയിട്ട് നട്ടു പിടിപ്പിച്ചിരുന്നു ഏറ്റവും കൂടുതൽ പത്ത് മണി ച്ചെടിയായിരുന്നു നട്ടു പിടിപ്പിച്ചിട്ടുള്ളത് എന്ത് ഭംഗിയായിരുന്നുന്ന്റിയോ അത് കാണാൻ തന്നെ കൂടുതലും ചെടിച്ചട്ടിയിലാണ് ചെടിച്ചട്ടി വാങ്ങി അതില് നട്ടുപിടിപ്പിച്ച വീട്ടില് തൂക്കിയിടുമായിരുന്നു അത് വളർന്നു നിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ് അത് കണ്ടിട്ട് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള അയൽപക്ക വീടുകളിൽ നിന്നുള്ളവരൊക്കെ ആ ചെടി ചോദിച്ചു വരുമായിരുന്നു
അതെയോ ആഹ് ഈ ലോക്ക്ഡൌൺ വന്നത് കൊണ്ടാണ് പ്പം ലോക്ക്ഡൌൺ വനന്നേയ്ന് ശേഷാണ് കൂടുതൽ പിള്ളേര് നശിക്കാനും ച പകുതി മുക്ക പിള്ളാരും നശിക്കുകയും ചെയ്തിട്ടുണ്ട് പകുതി മുക്ക പിള്ളാരും കുറച്ചുടെ എന്താണ് പ്രകൃതിയോട് ഇടപഴകി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം കൊറോണ ലോക്ക്ഡൌൺ ആയോണ്ട് പേരൻറ്സൊ ക്കെ വീട്ടില് ഫോൺ കൊടുത്ത് കൊച്ചുങ്ങളെ വീട്ടിലിരുത്തുന്നവരുണ്ട് പകുതിം ഭൂരിഭാഗം പേരും അങ്ങനെള്ള വീട്ടിലിരുത്തുന്നവരാണ് അപ്പം അങ്ങനെ ഫോണില് അഡിക്റ്റ് ആയ പുള്ളാര് കൊറെ പേരുണ്ട്
അതെ അതെ അത് സത്യമാണ് അങ്ങനെ മ് കുട്ടികള് മൊബൈൽ ഫോൺ മാത്രമായി അവരുടെ ലോകം അങ്ങനെ അവര് ചുരുങ്ങിപ്പോയി സത്യം പറഞ്ഞാ ഇപ്പൊ പല വീടുകളിലും ടി വി വെറുതെ ഇരിക്കുന്ന അവസ്ഥയാണ് ടി വി ഒന്നും പ്പ ആർ ക്കും വേണ്ട വീട്ടിലെ മുതിർന്ന ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ടി വിയെ ആശ്രയിച്ചാലായി ഇല്ലെങ്കിലായി ബാക്കിയുള്ളവരാരും ടിവിയുടെ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല കാരണം അവർക്ക് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ കിട്ടുമ്പോ എന്തിനാണ് ടി വി ആശ്രയിക്കുന്നത് എന്നുള്ള മനോഭാവമാണ് ഇപ്പൊ പലർക്കും
സത്യം എല്ലാവർക്കും പലർക്കും അല്ല ഭൂരിഭാഗം പേർക്കും അത് തന്നാണ്
അതെ ശരിക്കും പറഞ്ഞാ മൊബൈൽ ഫോൺ കൊണ്ട് ഗുണങ്ങളുമുണ്ട് എന്നാൽ ദോഷങ്ങളുമുണ്ട്
അതെ അതെ
പിന്നെ വേറെ ന്തൊക്കെയാണ് വിശേഷം?
വേറെ ആ വേറെ അവടെ മഴയുണ്ടോ?
ആ ഇവിടെ ഇപ്പൊ അത്യാവശ്യം മഴയുണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴ നല്ല കുറവുണ്ട് മഴ തോർന്നു ചെറിയ രീതിയിൽ എന്നാലും മഴച്ചാറ്റലുണ്ട്
ആ ഇവിടെ അത് എന്നേ മഴ തോർന്ന് ചാറ്റലൊന്നുഇല്ല പക്ഷെ ആ ഒര് തണപ്പ് ഇപ്പോഴും നിക്കുന്നുണ്ട്
ആണല്ലേ വേനൽ മഴയാണ് കെ ട്ടോ നനയാതെ നോക്കിക്കോണം നനഞ്ഞ് കഴിഞ്ഞാൽ പനി ഉറപ്പാ പിന്നെ ആശുപ ത്രീൽ കേറി ഇറങ്ങി നിക്കേണ്ടി വരും ആശുപത്രി ചിലവോ അത് പറയേ വേണ്ട അതൊരു ഒന്നൊന്നര ചിലവ് തന്നെ ആയിരിക്കും
ഏ അത് ശരിയാ പിന്നെ പൂന്തോട്ടം നിർമ്മിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പം അവിടെ തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ വരാറില്ലേ?
അയ്യോ അതിനെപ്പറ്റി പറയാൻ ഞാൻ വിട്ടുപോയി തേനീച്ചകളേ ഒള്ളൂ ഇവിടെ തേനീച്ചകളെക്കാൾ കൂടുതൽ പൂമ്പാറ്റകളും വണ്ടുകളും വരാറുള്ളത് ഏതെല്ലാം തരത്തിലുള്ള പൂമ്പാറ്റകളാണെന്നറിയൊ ഇവിടെ വരാറുള്ളത് പൂക്കളിലെ തേൻ കുടിക്കാൻ സത്യം പറഞ്ഞാൽ എന്ത് ഭംഗിയുള്ള പൂമ്പാറ്റകളാ വരുന്നത് ഓണക്കാലമായ പോലെ തോന്നും ഈ പൂമ്പാറ്റകളെ കാണുമ്പൊ
ഏ ആണല്ലേ?
അതെ അതെ തേനീച്ചകളും വണ്ടുകളും ഒക്കെയായി നല്ല രസം തന്നെയ കാണാൻ
ആ അതാണ് അത് ആ പൂ ആ പൂക്കളുടെ ഭംഗിയില്
ആ ആകർഷിച്ചാകർഷിച്ച് വരുന്ന അതി ങ്ങളെ ആ ജീവജാലങ്ങളെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്
അതെ സമയം കിട്ടുമ്പൊ നീയും ഇതേപോലെയുള്ള ചെടികളും പൂന്തോട്ടൊ ഒക്കെ തയ്യാറാക്കാൻ ശ്രമിക്കണം കേട്ടോ മണ്ണും കാലാവസ്ഥയും ക്കെ അനുകൂലമല്ലന്ന് പറഞ്ഞത് ശരി തന്നെ എങ്കിലും ശ്രമിച്ചു നോക്കണം ചിലപ്പോ ശരിയായാലോ?
ആ ശ്രമിച്ചു നോക്കണൊന്ന്
അതെ നീ ആഹാരമൊക്കെ കഴിച്ചോ?
ആ കഴിച്ച് നീയോ?
ഞാനും കഴിച്ചു എങ്കിൽ ശരി ഞാൻ പിന്നെ വിളിക്കാം
ആ ശരി എന്ന
ശരി